അഹ് ആഹ് കേക്കണില്ല്യ
ആഹ് കേൾക്കണ്ട് കേക്കണ്ട്
ആഹ് -ആഹ് -ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
നല്ല വിശേഷങ്ങളന്നെ ഞാ- ഞാനേ ഉം പിന്നെ ഓണ ഓണാക്കന്റെ എഴുതന്നെ അപ്പൊ ഉം ഓണാക്ക്ന്ന് ആപ്പോ ഓണാക്ക് പറഞ്ഞ് ട്ട് എഴുതയാണ് ഞാന്
ഏയ് അത് ശെരി ഞാൻ ഇവിടെ നമ്പർ ടൈപ്പ് ചെയ്ത് വിളിച്ചാന്ന് പോവാ
ആഹ് ശെരി ആഹ് ഭക്ഷണ് ഒക്കെ കഴിച്ച് കെടന്ന്ണ്ട്
ഏഹ് എ എന്താ കഴിച്ച് ചപ്പാത്തിയൊ ചോറോ
ചോറ് തിന്ന്ന്ന് ചോറ് ഇപ്പ രണ്ട വറ്റ് തിന്നിട്ടോള്ളു
ഏയ് ആഇന്ത് രണ്ടറ്റ്
രണ്ടറ്റന്നെ തിന്നുള്ളു രാത്രി ആവുമ്പോത്തേക്ക് അതിക്കൊന്നും കയിക്കുല്ല
ആഹ് അങ്ങനെക്കെയുണ്ടോ ഇപ്പ മയക്കാലം ആവുമ്പോ എല്ലാരും നല്ലോ തിന്നലല്ലെ
പിന്നെ ചക്ക ഇണ്ടാര് ചക്ക രണ്ട് ചൊള തിന്ന് അങ്ങനെ കൊറെ തിന്ന് കയിഞ്ഞാ വയറിനൊരു സ്തംഭനാണ് അപ്പൊ ഇക്ക പറയും അഹ് ഉം നിക്കറയും ഭക്ഷണം രാത്രിയാവുമ്പോ കൊറ - ച്ച് കയിച്ച മതി ആഹ് രാത്രിക്കൊക്കെ കൊറച്ചാക്കി കയിച്ചാ മതിയെന്ന് പറയും
ആഹ് -ഓഹ് -അഹ് അത് ശരി അപ്പൊ നല്ല സ്പെഷ്യല് ഇഷ്ടപ്പെട്ട ഫുഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ കൊറച്ച് കയി-
കൊറച്ചന്നെ കഴിക്കാം ഉം
എന്താ പറയാ ഞാനൊക്കെണ്ടല്ലോ ഞാനൊക്കെ ഇഷ്ടപ്പെട്ടണ്ട് എന്ന് ഇണ്ടെങ്കിലോ ഒന്നും നോക്കൂല ഞാന-
ഉം പകലാണെങ്കി തിന്നും വെ നീ അ അഥവാ രാത്രിക്കാലത്തെ ഭക്ഷണം രാത്രി അങ്ങനെ സ്പെഷ്യൽ ആണെങ്കിൽ ഞാാന എന്താ വച്ചിട്ടാ കുറച്ച കഴിക്കും ങ്ങട്ട് പിറ്റേ ദിവസം ഞാന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ ചൂടാക്കി തിന്നും
അത് അൺഹെൽത്തി അല്ല അയ്ലാട്ടും നല്ലത് അപ്പൊ ആ സമയത്ത് തന്നെ കഴിക്കണതല്ലേ
ഉം അതാണ് രാത്രി ആവുമ്പോ ബിരിയാണി ഒക്കെ ആണെങ്കിലേ അധികം കഴിക്കാനൊന്നും പറ്റില്ല
ഓഹ് അങ്ങനെ അത് ശെരി അങ്ങനെല്ലേ ഇനിയിപ്പോ ഈ കറക്കിടക്കെ ആവുമ്പോ എന്തോ ചീ ഉലുവ വട്ട് വെക്ക അങ്ങനെയൊക്കെ വെച്ചണ്ട് കഴിക്കൂലേ
ഉലുവ ഇല്ലല്ലാ ഇറച്ചി
ഈ പഴമക്കാരങ്ങനെ എന്താണ് കഴിക്കണ കാണാ ഇറച്ചിയും എന്താ പറയാ ഉലുവയും വെളുത്തുള്ളിയും അങ്ങനൊക്കെയിട്ടാണല്ലോ വിശപ്പ് ഉണ്ടാകുമ്പോ കറക് കർക്കിടകം ഫസ്റ്റ് തുടങ്ങുമ്പോ പത്ത് ദിവസം അങ്ങനെ കഴിക്കണം എന്നൊക്കെ
ഇല്ല്യ
അത് ശെരി ഞങ്ങളെ അവിടെ അങ്ങനെ ഉണ്ടാവലുണ്ട് ഞങ്ങള് അവിടെ അന്റെ എന്താണ് അമ്മായിമ്മ ഒക്കെ അങ്ങനെ ഉണ്ടാക്കി തരലുണ്ട് പക്ഷെ ഭയങ്കര കയ്പായിരിക്കും
ആഹ് അത് ശെരി അമ്മായിമ്മ ഒക്കെ ഉണ്ടോ നിനക്ക്
ആഹ് ഒണ്ടണ്ട്
ഉം വീട്ടിലാണ് നിന്റെ വീട്ടിലാ നിന്റെ ആഹ് ഇന്ന് എന്താ കുട്ടികളൊക്കെ ഉറങ്ങിയാ
ആഹ് എനിക്ക് ഒരു കുട്ടിയേള്ളൂ കുട്ടി ഉറങ്ങി ശ്രീകുട്ടിയാ ആഹ് അതെ
ഉം എന്തേന്ന് സ്പെഷ്യല് രാത്രിയാവുമ്പോ ഫുഡ്ഡും
സ്പെഷ്യല് പറിയാനൊന്നുമില്ല ചോറും കറിയും തന്നെ കേദറമീൻ പൊരിച്ചതും അടവ മീൻ പൊരിച്ചതും പിന്നെ അയില മുളകിട്ടതും ഏഹ് വഴുതനുപ്പേരിയും
ഉം ഉം
കൊറച്ച് മീന് ബാക്കി ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന് കൊണ്ടുന്നേ അപ്പൊ അതിന്ന് എടുത്തുകാണ്ട് പൊരിച്ച് പിന്നെ ഇന്ന് വാങ്ങിയ മീനും ഉണ്ടെയിനി അതും കൂടി പൊരിച്ച് ആഹ് ആഹ് സ്വന്തമായിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കും ഉം മന്തിയൊക്കെ ഉണ്ടാക്കും ഇങ്ങള് ഇണ്ടാക്കുവോ
ആഹ് മന്തിയൊക്കെ ഉണ്ടാക്കും പിന്നെ ആഹ് ബിരിയാണി ഉണ്ടാക്കും
ബിരിയാണി ഒക്കെ എങ്ങനെ ഉണ്ടാക്കല്
ബിരിയാണി ഒക്കെ ഞാനിങ്ങനെ യൂട്യൂബില് നോക്കി പഠിച്ചതാണ്
ഏഹ് എങ്കി റെസിപ്പി ഒന്ന് പറഞ്ഞെ കേക്കട്ടെ
ബിരിയാണി ഉണ്ടാക്കണതോ ബിരിയാണി പൊരിച്ചിട്ട് ഇതിടണം
ആഹ് ഉള്ളി ഫ്രൈ ഉള്ളി പൊരിച്ചാണ്ട് ഇടുവല്ലേ
ഉം ഉം അല്ല ചിക്കൻ പൊരിച്ചിട്ട്
ആഹ് ചിക്കൻ തലശ്ശേരി ബിരിയാണി അല്ലേ
ചിക്കൻ പൊരിച്ചിട്ടിടുവൊ അതെ ഇക്കാടെ ജ്യേഷ്ഠന് കേറ്ററിങ്ങിന്റെ ആളാണ് മൂപ്പര് ബിരിയാണി വെക്കുമ്പോ അങ്ങനെയാണ് ആഹ് ഒരു ആ മരിച്ചു ഇപ്പൊന്ന മൂത്തക്ക മൂത്തക്കാക്കും കേറ്ററിങ്ങ് ആണ്
പൊരിച്ചിട്ട് ഉള്ളിയും തക്കാളിയും വാട്ടിയാണ്ട് ചിക്കൻ അയിക്ക് ഇടുക
ആഹ് ആഹ് ഇവടെ ചോറ് ഞാനും ബേറ്റു ഊ ഊറ്റീട്ട് ഇടുവേ ചെയ്യാം എന്ന ഒരു പ പകുതി ആവുമ്പഴത്തേന് ചോറ് ഊറ്റീട്ട് ഇടും അതാ
അതേലെ ഞാനങ്ങനല്ല ഉണ്ടാക്കല് ഞാന് എന്താണ് ഉള്ളി പൊരിച്ചങ്ങാണ്ട് ഉണ്ടാക്കല്
അതെയോ
ആഹ് ഉ
ഉം ആഹ് ഉള്ളി പൊര് ഉള്ളി പൊരിച്ചിട്ട് പിന്നെ ആഹ് അയ്ന്റെ മേലെങ്ങനെ വെതറിട്ടൊടുക്കണം ഉള്ളി ഏഹ് മറ്റേ എന്താണ് അണ്ടി പരിപ്പ് മുന്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരി അതേപോലെ ഏ എന്താ മറ്റേ മല്ലിയെല പൊതീന ഇതൊക്കെങ്ങനെ വേർ പർതാക്കീട്ട് ങ്ങനെ മേലങ്ങനെ ഇട്ടൊട്ക്കാ
അങ്ങനെല്ല ഞാൻ പർഞ്ഞത് അത് അത് വേറെ ഇട്ട് കൊടുക്കും ഞാൻ പർഞ്ഞത് അമ്മള് ഉള്ളി പൊരിച്ച്ങ്ങാണ്ട്ണ്ടല്ലോ ചിക്കന് ഫസ്റ്റ് പൊരിക്കാല്ല മസാല കൂട്ട്യെക്കാ ന്നെ ട്ട് ഉള്ളി പൊര് ച്ചാണ്ട് ഈ ചിക്കൻക്കിടാ. ന്ന്ട്ട് എല്ലും കൂടി നല്ലോം കൂട്ടി കൊയ്ച്ച്ട്ട് എന്നാ ഒരു ചട്ടീക്ക്ടാ, ന്ന്ട്ട് ആ ചട്ടീല് തക്കാളി അരിഞ്ഞിട്ടാണ്ട് എന്താ കൊർച്ച് കരിവേപ്പിന്റെലിം മല്ലിയിലെക്കെ ട്ട്ക്കാണ്ട് കൊർച്ച് തൈരുംട്ട്ക്കാണ്ട് നല്ലോം എളക്കി കൊടുക്കാ അപ്പൊ നല്ലോം ഡ്രൈ ആയിക്കാണ്ട് വെരും. കൊർഞ്ഞ വെള്ളം എണ്ണയൊക്കെ തെള്ഞ്ഞ് വെര്ണ സമയ ത്ത്‌ അമ്മൾ ചോറ് വെച്ചൂറ്റി ഊറ്റിയാണ്ടല്ല ഞാന് വള്ളം വറ്റിച്ചാണ്ടാ വെക്കല് ന്നട്ടീ ചോറ്
ന്തിയാണോ ഒണ്ടാക്കുന്നത്
മന്തിയല്ലാ. ഇത് ഇങ്ങൻതന്നെ മസാല നല്ല മസ് സാലിം ഗ്രേവിം ഒക്കെണ്ടാവും. അതിനനുസരിച്ചീ ബിരിയാണിക്ക്ള്ളെ ചിക്കൻ ചുക്കണ്ടാക്ക്യാണ്ട് വെക്കൂല്ലേ
അല്ല ഇത് ഏ ഏത് രാജ്യത് ത്തെ വെപ്പാണെന്നാ പറയാ, ഓരോ സ്ഥലങ്ങൾക്കോരോ വെപ്പ്‌ ണ്ടല്ലോ
അതങ്ങനെന്നുല്ല ഞാന് എന്താ ആ തലശ്ശേരി ബിരിയാണി ഇതങ്ങനെയൊന്നുല്ല ഇത് ഇൻസ്റ്റിഗ്രാമില് കണ്ട് വൈറലായികാണ്ട് ഇണ്ടാക്കി ക്ക്യൊരു ബിരിയാണ്യാ ആഹ് അതില് വൈറലാണീ ബിരിയാണി, അപ്പങ്ങനെ ണ്ടാക്കി നോക്ക്യ സമയത്ത് ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്ർഞ്ഞാ ഭയങ്കര ടേസ്റ്റ് അപ്പൊ ഞാനിപ്പൊ അങ്ങൻ തന്നെണ്ടാക്കല് ഞാന് ആദ്യം ണ്ടാക്കീണേത് ത് ഉള്ളിം തക്കാള്യൊക്കെവാട്ടി, ഇങ്ങള് പർഞ്ഞ പോലെ ചിക്കൻ പൊരിച്ച്ങ്ങാണ്ട് അത്ക്ക്ടും അങ്ങനെണ്ടാക്കിനി ഇൻക്കതിലാട്ടും കൊർച്ചും കൂട ഒരുപടി
ള്ളിം തക്കാളിം അപ്പൊ ഉള്ളിം തക്കാളിം വാട്ടണ്ടേ അപ്പൊ
ഇതീക്ക് പൊര്
ഉള്ളിം അഹ് വഴറ്റണ്ട
വയറ്റണ്ട ഉള്ളി ഉള്ളി പൊര്ച്ച്ട്ക്കാ കൊറേ ഒരു അഞ് ഞ്ചെട്ടുള്ളിയൊക്കെട്ത്താണ്ട് പൊരിച്ച്ടുക്കാ ഒന്നങ്ങട്ട് പൊര്ഞ്ഞാ മതി നല്ലോണം മൊരിയണ്ടാ കൊർഞ്ഞ രീതീല് പൊര്യാ ന്ന ട്ട് അഹ് ന്നട്ടീ ഉള്ളിക്കൊക്കെ മസാല പിടിക്കുമ്പോ വയങ്കര ടേസ്റ്റാ
ആ ആ ആ ആഹ് ആ അങ്ങനെണ്ടല്ലേ
ആഹ് അങ്ങനെണ്ടായി. ഒന്ന്ണ്ടാക്കി നോക്കോണ്ടൂ, നല്ല ടേസ്റ്റാ
ആഹ് അപ്പയ്ല് മൊളകും പൊടിം മഞ് മഞ്ഞൾ പൊടിം മല്ലിപ്പൊടിം കരം മസാല പൊടിയൊക്കെ കൊറേശെങ്ങനെ ഇട്ടൊട്ക്കാ ല്ലേ
ആഹ് ഈ ചിക്കൻക്ക്, ചിക്കന് നമ്മള് മസാല കൂട്ടി വെക്ക് ക്കോലോ റെസ്റ്റൈയ്യാന് ഒരു ഒരു ഒന്നാ ഒരു നെ എത്രീം നേരം വെക്കണ് അത്രേം നേരം നല്ലത് നല്ല ടേസ്റ്റേ ക്കാരം
ഒരു മണിക്കൂറ്.., മിനിമം ഒരു മണിക്കൂറ്
ആ ഞാൻ ചെല സമയത്ത് അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കലില്ല ഒരു രണ്ട് മിനി റ്റ് കഴിഞ്ഞാ ഞാൻ എടുത്ത് ആ ചട്ടി ലിട്ടാണ്ട് ഉണ്ടാക്കും ചില സമയത്ത് ഞാൻറെസ് റ്റ് ചെയ്യാനൊക്കെ വെക്കലുള്ളൂ
ആ എന്നിട്ട് ഞമ്മള് കായം തേച്ചിട്ട് അത് പൊരിച്ച പൊരിച്ച ചിക്കന് അയിലിട്ട് കൊടുക്കല്ലേ
ഏയ് കായം തേച്ച്ങ്ങാണ്ട് പൊരിക്കണ്ടാ
ഏഹ്
ഏയ് പൊരിക്കാണ്ട് കായം തേച്ച് വെക്ക നമ്മള് പൊരിച്ചാല്ലേ പൊരിക്ക അതായത് പൊരിക്ക്ണ മസാല കൂട്ടി വെക്ക അയിക്ക് നമ്മള് വേറെ അതിന്റെ പുറത്ത്ട ണ്ടേത് ബിരിയാണി മസാല മസാലിം ഗരം മസാലയും ചിക്കൻ ഇട്ട് കൊടുക്കാ നമ്മള് ബിരിയാണിക് ഉള്ളീം തക്കാളിമ് ക്കളിയൊക്കെ വാട്ടുമ്പോ എത്രയാണോ ഇടല് അത്ര ഇട്ട് കൊടുക്കാ പിന്നെ തൈര് ഒഴിച്ചാണ്ട് കൂട്ടി കൊഴച്ച്കാണ്ട് ആഹ് ആ ഒരു പാത്രത്തിലാക്കി വെക്ക എന്നിട്ട് നമ്മള് പൊരിച്ച് വെച്ച ഉള്ളി ഈ ചിക്കൻ കിട്ടുകാണ്ട് നല്ലോണം കുഴച്ചിട്ട് ഇത് ഒരു ചട്ടി ചൂടാ ക്കിയാണ്ട് അയിക്ക് കുറച്ച് ഒരു നാലഞ്ച് സ്പൂൺ നെയ്യും ഇട്ടാണ്ട് ഈ എന്ത മസാല പുര ട്ടി വെച്ചതൊക്കെ അയ്ക്ക് ഇട ചിക്കനും ആ ഉള്ളി പൊരിച്ച കായം ഒക്കെ കൂടി കൂട്ടിയാണ്ടല്ലേ പൊരിച്ച് വെച്ച് ഉണ്ടാക്കി വെച്ചത്
ആഹ് ശെരി ചട്ടീന്ന് ആദ്യം പൊരിച്ച വെച്ച ഈ പിന്നെ എന്താണ് മസാല ഇതില്ലേ എന്താ ഉള്ളി പൊരിച്ചത് അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണല്ലേ എല്ലാം കൂടിട്ട് കുഴച്ച് വെക്കാന്
ആഹ് എന്നിട്ട് വേണം എല്ലാം കൂടി കൊഴയ്ക്കാന്
ആഹ് ആഹ് മനസ്സിലായി തക്കാളി ഇടണ്ട അപ്പൊ
ആ തക്കാളി എന്നിട്ട് ഒരു നാല് തക്കാളി ഒരു കിലോന് ചിക്കനാണ്ന്ന്ണ്ടെങ്കി ഒരു നാല്
മറ്റേന്ത മറ്റേ താണ്ടക്ക മറ്റെന്താണ് തക്കാളി ഇങ്ങനെ നമ്മള് പേസ്റ്റാക്കിട്ട് ഈ മിക്സില് അടിച്ചിട്ട് പേസ്റ്റാക്കിട്ട്
ഏ അങ്ങനെടണ്ടാ അല്ല സാദാ അരിഞാണ്ട്ന്നെ ആ ഉള്ളി അല്ല ചട്ടീക്ക് ഇടൂലേ നമ്മള് ചിക്കന് അപ്പൊ തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമില് വെച്ചാങ്ങാണ്ട് തക്കാളി അങ്ങനെ അരിഞ്ഞിട്ടാ മതി അത് നല്ലോം വേവും തക്കാളി അങ്ങോട്ട് ഒടിഞ്ഞിക്കും ഒരു നാലഞ്ച് തക്കാളിയൊക്കെ ഇട്ടുകാണ്ട് നാലോ അഞ്ചോ ആറോ ത തക്കാളിയൊക്കെ ബിരിയാണിക്ക് നമ്മള് എത്രയാണോ തക്കാളി എടുക്കല് അതിനനുസരിച്ച്തന്നെ ഉള്ളി തക്കാളിയും ഒക്കെ എടുക്കുക ഉള്ളി കുറച്ച് തോന്നെ എടുക്ക ണ്ടി വരും കായം വാണെന്നുണ്ടെങ്കില് ഞാ ന് ഒരു പത്തുള്ളിയൊക്കെ എടുക്കല് ണ്ട് ഞങ്ങള് എനിക്ക്ന്ന് പറഞ്ഞാ നല്ല കായം വാണം
ഉം ഉം ഉം മസാല കൂടുല്ല മസാല കൂ മസാല കൂടിയാല് ബുദ്ധിമുട്ടുണ്ടാ
മസാല കൂടിയ എനിക്ക് ബുദ്ധിമുട്ടില്ല എനിക്ക് മസാല തോനെ വാണം കായം എന്ന് പറഞ്ഞപ്പോ ഇങ്ങക്ക് ക്ക് മനസിലാവുണ്ടാവൂല അല്ലേ
ആ മസാ കായം പറഞ്ഞാ മനസ്സിലായല്ലോ കായം തേച്ചിട്ടുള്ള മസാല
ആഹ് അതല്ല ഞാൻ ഉള്ളീം തക്കാളിയൊക്കെ വാട്ടീനാണ് കായന്ന് പറയുന്നത്
ആഹ് അയിനാണോ അഹ് അഹ് ജില്ലയില് ഓരോ പല ഭാശേണോടോ
ആഹ് അതെ ഞാനിപ്പോ ഒരു കോൾ ചെയ്തപ്പൊ അയിലുണ്ടെയ്ന്നഒരാള് പറഞ്ഞ എന്നോട് സംസാരിച്ചു ബത്തള് ന്ന് പറഞ്ഞു ബത്തള് ന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല അ പിന്നെണ് ചെറിയ മീൻ അങ്ങനെ മീന്റെ ആകൃതിയൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് നമ്മളന്ന് നത്തോലിമ്മക്ക് എത്തിയത്
ന നത്തൾന്നറീണത് ചൂടാട പോലത്തൊ രു സാധനാണ് നത്തൾ
നത്തലല്ല ബത്തള്
ബത്തള് അതെന്നെ ചെറി ചെറിയൊരു മീനാണത്
അയ്യോ ഞങ്ങള് നത്തോലിന്നാ പറയാ മീന നെ മൻസ്സിലായി അത് നത്തോലിന്നാ ഞങ്ങള് പറയല്
അ ചെറിയ മീനല്ലേ നത്തോലി
ആഹ്
ആഹ് അതെന്നെ
സൂദനെ പോൽത്ത മീനല്ലല്ലോ
അല്ല വേളൂരി വേളൂരി ന്നൊക്ക പറയും
ആഹ് എന്നാ ആയിക്കോട്ടെ ന്നാ നമക്ക് പിന്നൊരൊസം വിളിക്കാ ന്നാ ശരി ആ ആ ശരി